ഹലോ ഹലോ
ഹലോ ഹലോ
ആഹ കേക്കില്ലേ ഹലോ കേൾക്കുന്നുണ്ടോ
ആഹ അപ്പൊ കേക്കണ്ട് പിന്നെ എടപ്പൊന്നും കേൾക്കല്ല ഇതിടക്ക ബസ്സ ഒന്നും കേക്കണില്ലലോ അലോ അറിയണ്ട നല്ല കേക്കണില്ല അപ്പൊ കേൾക്കണ്ട്
റേഞ്ചിന്റെ പ്രശ്ന റേഞ്ചിന്റെ പ്രശ്നുണ്ട് ഇവിടെ അതാണേക്കാരം റെയിഞ്ച് കിട്ടൂല അതാണോ കേക്കാത്തത്
അ
എന്താ പുതിയ ആഹ് അവിടെ റെയിഞ്ച് കിട്ടാൻ കുറച്ച് ഇത് പണിയാ
റേഞ്ചിന്റെ ഉണ്ടോന്നണ്ടല്ലേ
ആഹ് കിട്ടയിറ്റാാണ് അവ ആഹ് അത് കിട്ടൂല നക്കാലൊന്നും വേന്നങ്ങൂല ആഹ പുതിയാപ്ല വന്നോ
അല്ല
ഏ
ഇപ്പൊ ശരിയായി കേക്ക്
പുതിയ ആഹ ശരി പുജയ അപ്പ
ഇപ്പൊ കേക്ക ഇണ്ടല്ലോ
ആഹ അഞൻ പറഞ്ഞ കേക്കില്ലേ ആഹ അ ശരി കുട്ടികള് ക ആഹ കഴിച്ചു വന്നോ ആ വന്നേ പോന്നു
പോയതാ ഏ വന്നോ
പോന്നു
ഏ അത് ശരി ഏ അത് ശരി ആഹ ആഹ് എന്താ ചോറിനൊക്കെ
ഉഹ
പോയിയും ചെയ്തോ
ആ ഒന്ന് പോയി അത് ഇപ്പ വരും ഇ ഒന്ന് പോയത് അമമാന്റെ അടുത്ത് പോയതാ വരും
കടന്ന് പോയിക്ക
അ തറവാട്ടക്കയത്ക്കാരല്ലേ ഏ എന്താ പറയാ എന്താ നീ ചോറിന എന്താ ഉച്ചക്ക് രാത്രി
ഉച്ചക്ക അത് ഉണ്ടാക്കിയത് ആഹ അവിടെ കൊടുന്ന് കൊണ്ട് ണ്ടാ ക്കി..
കൂൺ ഒക്കെ നമ്മളെ മറ്റേ കൂനി ന്റെ രസല്യ ലെ. ഇടി ക്കൂ നിന്റെ രസം
അയേ ആ... അയ്ന്റല്ല അത് വേറെരു ചോയിമ് മത കിട്ടി തിന്നാ
ആഹ അത് പച്ചവളിച്ചെണ്ണി ഒഴിച്ച തിന്നാണ്ടല്ലോ
ആ... എന്താഒരു രസല്ലേ. വേറെ തന്നെ ആ വേറെ ഒന്നും വേണ്ട ബരിയാണി നെയ് ചോറ് ഒക്കെ ഔടെ നിക്കും
വേറോന്നും വേണ്ട ബിരിയാണി നെയ്ച്ചോറ കടക്കള്ളു അതും കൂടിയാണ് ചോറ് ന്നാ ചോറ് മതിയാവല
ഇത എങ്ങനെ വെക്കലച്ച ഞാൻ ഉള്ളിലൊക്കെ വാട്ടി കോഴി വെക്കണമാതിരി വെക്കും ആഹ കോഴി വെക്കണ മാരിയല്ലേ ആ ഉള്ളി ആ.. വാട്ടി കൊളത്തുള്ളൂ ഇഞ്ചിയൊക്കെ ഇട്ട് ആ തക്കാളി ഇട്ട അങ്ങനെ അത് നല്ല രസമാണ് അ അത് കുക്കറിൽ പോേവിച്ചു ചപ്പും മസാല പൊടി ഇട്ടക്കാണ്ട് പിന്നെ ചട്ടിയില് ഉള്ളിയൊക്കെ വാട്ടിക്കാണ്ട്. ആ... കൂന് ആദ്യം കുക്കറിൽ വേവിച്ചും. വേവിച്ചു.... ആ അത് ഇതൊരു ഒടിയാത്തൊരു സയ്‌സ് ആണല്ലോ. മഞ്ഞളും മുളകും മല്ലിപ്പൊടിയു. ഉപ്പൂട്ട് കാണ പോ ച്ചും... എന്നിട്ട് പിന്നെ കുടിൽ ഉുള്ളി വാട്ടിക്കാണ്ട് തക്കളി ഇഞ്ചി വെളുത്തുള്ളി വാട്ടി... നല്ലോം വാടിയിട്ട് പിന്നെതയ്കാണ്ട് ഇട്ട് കാണ്ട് കുറച് നേരം കൂടി ഒന്ന് അയിൽ കാണ്ട് ഇങ്ങനെ ഒന്നാണ്ട് വെള്ളം വറ്റി..... ച്ചും വല്ലാതെ വെള്ളം മാണ്ടല്ലോ. ആഹ... ആഹ് മസാലൊക്കെ ഒന്ന് പുട്ച്ചാന് കുറച്ചു നേരം ഒരു അഞ്ചിൻറ്റ് പത്തിൻ റ്റ് വെക്കുംഅങ്ങനെ. ന്നാലല്ലേ അയ്ന്റെ മസാല അയിമേ പുച്ചോള്ളൂ എടി അതൊരു വെന്തോടിയാത്ത സെയ്സാണല്ലോ.
ആഹ ആഹ പക്ഷെ മറ്റേത് അയ്നു മാണ്ടി എന്താ രസല്ലേ അഹ്
ആഹ് അത് വേറുതന്നെണ് അത് കിട്ടൂല. അ തന്നി അതെ ഈ മാസം അടുത്ത മാസം സർക്കാർ... തെരഞ്ഞെടുക്കണം നമ്മള ഔത്തിരി.. ആണേ... നടെക്കണം.. അടുത്തമാസ... അതാണ്. ഔത്തിരുന്ന കിട്ടൂല ആയി തുൊടങ്ങീക്ണ് ഇനി നടന്ന പാടത്തുകൂടി അർ ഇറങ്ങിക്കോ പാടത്തു കൂടെ ഒക്കെ എന്നാ കിട്ടും.
ഹ്ഹ
യേ... ഹ്ഹ ആ തൊടൂലോ പാടത്തൊക്കെ ഇങ്ങനെ തെരഞ്ഞോക്കി കിട്ടും നമ്മള് അകത്തിരുന്നാ വരുന്നില്ല നമ്മക്ക്
ശബ്ദം ക്ലിയർ അല്ല നമ്മുക്ക് വരൂല ഇറങ്ങണം അതന്നെ വെച്ച് തിന്നാ മതിയാവൂല അത അങ്ങനെ രീതി തന്നെ വെക്കാൻ പറ്റുള്ളൂലേ വേറെ രീതിയൊന്നുംല്ല
ആയ് അങ്ങനെ വെളിച്ചെണ്ണാ പാർന്ന് വെക്കാം നമ്മള് സാധാ മറ്റെ കൂൺ വെക്കണ് മാതിരി മസാല പൊടി ഒക്കെ ഇട്ടാണ്ട് വെന്ത്ട്ട്മറ്റേ... പച്ചമുളകും കീറിട്ട് മഞ്ഞളുംടാണ് വേവിച്ച മുളകും പൊടി തോന്ന വേണ്ടഅയ്ക്ക് മല്ലിപ്പൊടി.... ഇട്ടുകാണ്ട് കുക്കറിൽ വെന്തിട്ട് ഐക്കുള്ളിഒന്നൂടണ്ടാ അവിടെ വെളിച്ചണ്ണാർന്ന് അങ്ങനെ പറ്റുനോല്ക്ക് അങ്ങനെ തിന്നാ അത് ഇങ്ങനെ ഉള്ളി വാട്ടുമ്പം ഒന്നും കൂടി ടേസ്റ്റ് ആണ്
പിന്നെ ഇത് വെക്കണന് ചിക്കൻ പാട്സൊക്കെ വെക്കണമാരി
ആ അങ്ങനെ വെള്ളം പറ്റിച്ച് കാണ്ട് പിന്നെ ആ പിന്നെ ഓഫ് ആക്കീട്ട് വെളിച്ചെണേയും പാര്യ
പച്ച വെളിച്ചെണ്ണ ഒഴിച്ച്... ഉം
ആ
നമ്മളെ മുരിങ്ങെന്റെ ഇലക്കെ വെച്ച പച്ച വെളിച്ചെണ്ണ ഒഴിചുമ്പളാ അതിന്റെ രസം